ഹലോ കേൾ
കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട്ണ്ട് അവിടെ ആഹ് ആഹ് ശരി
പിന്നെന്താ.
എ എന്തൊക്കെ. നല്ലവി വിശേഷം ഉം ഉം പിന്നെ അവിടെ ആഹ് മഴ ഇപ്പ ചോറും ഇപ്പൊ ഞാൻ മുറ്റത്തിറങ്ങി
ആണല്ലേ അതാണ് മഴങ്ങനെ കൊറച്ച് നേരം പെയ്യുന്നാ പെയ്യുമ്പ നല്ല പെയ്യും പിന്നെ അങ്ങ് വെയിലിതാവും വെയില് അപ്പൊ ഞമ്മക്ക് എന്താ പറയാ ഡ്രെസ്സ് ഒന്നും മാറിയിടാൻ പറ്റൂല വെയിലുണ്ടാവും മ
അതാണ് ഡ്രസ്സ് ആ ഡ്രസ്സ് പൊറത്തിടാൻ പാടില്ല. പൊറത്തിട്ടാ പിന്നെ നാം ഇങ്ങനെ നോം നിക്കണം അതെ
ആ നോക്കി നിക്കണം നമ്മള്.
എങ്ങനെനീ നീ മിഷിലാണോ പിന്നെ കല്ലിലാണോ തിമ്പല്.
ആഹ് ഇവിടെ മെഷീനുണ്ട് ഞാൻ തിരുമ്പാറ്
ആഹ് അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് വെള്ളം ഉണ്ടാവില്ലല്ലോ, ഉണങ്ങ ആ അപ്പൊ കുഴപ്പില്ല.
ആഹ് ഉണങ്ങാനൊന്ന് കാറ്റത്തിടണം ഇന്നാലും ഇണ്ടാവും അത് വെയില് തുള്ളാത്തൊരു.
ആഹ് അത് ശരി. പിന്നെ ഞാനും അങ്ങനെത്തന്നെ മിഷി
നിങ്ങളെങ്ങനയാ മിഷിനിൽ തിരുമ്പല
ആ മിഷീൻ തന്നെ ഇടല്ല് കുപ്പിനെ ല്ല ആഹ് കളറുപോണ ഡ്രസ്സൊക്കെണ്ടെങ്കി കല്ലിലിരുമ്പും
ആഹ് ആഹ് അതെ അങ്ങനെത്തെ കളർ പോണ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കില് ഞാന് കല്ലില് തിരുമ്പും പിന്നെ അതേ പോലെ കുട്ടികളെ യൂണിഫോമൊക്കെ ഉണ്ടെങ്കില്
അതെല്ലേ യൂണി
ആഹ്
ഫോമൊക്കെ ഉണ്ടെങ്കി അത് നനഞ്ഞിട്ടും ചിലപ്പോ വെരൊയ് അപ്പൊ വേഗം വെള്ളത്തി ഇട്ടിട്ട് കല്ല് അവിട്ന്നാണ്ട് കുത്തിതിര്മ്പും.
ആ കുത്തി പിന്നെ മെഷീൻലിട്ടിട്ട് ഉണക്കും എന്തായാലും ഞാന് ഞങ്ങള് പുറത്തുന്ന്തിര്മ്പിയാലും മെഷീൻലിട്ടിട്ട് ഒന്ന് ഉണക്കും.
ആ അത് സുഖാണ്, വേഗം ഉണങ്ങി കിട്ടാനൊക്കെ.
ആ ആ.
ഉണക്കലാണ് മെയിൻ തിരുമ്പലല്ല.
അതാണ് തിര്മ്പലല്ല മെയിൻ ആ മഴ മഴ മഴക്കാലത്ത് പിന്നെ. ഉണക്കലാണ് മെയിൻ.
ആഹ്
ഉം തിരുമ്പല് ഒരു കല്ല് ഉണ്ടെങ്കിലും തിരുമ്പൽ നടക്കും. പക്ഷെ ഉണക്കല് മഴ പെയ്തി പിന്നെ മെഷീനും കൂടിയില്ലെങ്കില്.
അതെ അതെ തിരുമ്പാൻ വേഗാണ് പിന്നെന്താ ഭയങ്കര എടങ്ങാ
ആഹ്
ഈ ച്ചെറിയ മക്കളതെ പിന്നെ ടൗസറുകളൊക്കെ ഒണങ്ങി കിട്ടണെങ്കിൽ നല്ല റിസ്ക്കാ
അതാണ് ആഹ് ഒരു യൂണിഫോമ് ഒക്കെ ഉണങ്ങിക്കിട്ടണെങ്കിൽ ഭയങ്കര പണിയാ മറ്റേ ബനിയന്റെ യൂണിഫോം അല്ലേ.
ആ ജീൻസ് ട്രൗസറാളൊന്നേ കുട്ടികളുടെ ഉണങ്ങന്നല്ല. ആൺട്ടികളുടെ ഡ്രസ്സ് പ്രത്യേകിച്ച്.
ആഹ്.
പെൺകുട്ട്യാളതാകുമ്പോ അങ്ങനെ വലിയ കൊഴപ്പല്ല കനല്ലാത്ത ഉടുപ്പാളൊക്കെയാവും.
ഇല്ല ഇവിടെ എന്റെ മോള് ജീൻസിന്റെ പാന്റ് ഒക്കെയിടല് ഒണങ്ങാൻ പണിത
അല്ല ചെറിയ കുട്ട
പിന്നെ മെഷീൻ ഉള്ളോണ്ട് ഞാൻ ഫാനിന്റെ ചോട്ടിലിടും
ആഹ് ആഹ് മെഷീനിട്ടിട്ട് പിന്നെ തിരുമ്പി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഫാനിന്റെ ചോട്ടില് അങ്ങ്ട് ഇട്ടാ വേഗം ങണങ്ങും
ആഹ് ആഹ് ഫാന്റെ ചുവട്ടിലിടും അപ്പൊ പിന്നെ വേഗം ഒണങ്ങി കിട്ടും
ആഹ് എന്നിട്ട് എന്തേലും കൃഷി പരിപാടിയൊക്കെ ഉണ്ടോ കൃഷി പരിപാടികളെന്തേലും ഉണ്ടോ
കൃഷി പിന്നെ ഞങ്ങള് ഇണ്ടാക്കിയിരുന്നു പഴുതിനിങ്ങ പയറ് കക്കിരി പിന്നെ അതേപോലെ കോവക്ക ചീര എല്ലാം ഇണ്ടാക്കിരുന്നു ഞാ ഇപ്പ മഴയായതൊണ്ടേ എല്ലാം പോയിക്ക്
ആഹ് മഴയത്ത്
പിന്നെ അതേപോലെ ചെരങ്ങ കുമ്പളം പടവലോക്കെ ഇണ്ടാക്കിയേന് ആഹ് ഇപ്പം പിന്നെ മഴ ആയതോണ്ടേ എല്ലാം നശിച്ചു പോയ്ക്ക് ഇനിയിപ്പോ ഒന്നൂടെ തുടങ്ങണം അയിന്റെ വിത്തെല്ലാം വാങ്ങിക്കൊണ്ടോന്ന് നമ്മള് പിന്നെ പുറത്തേക്കൊന്നും കൊടു ല്ല വീട്ടിലന്നെ ഇണ്ടാക്കാനുള്ള ആവശ്യം
ആഹ് ആഹ് കൊടക്കൊന്നും വേണ്ട നമ്മള കാര്യത്തിന് ഉപയോഗിക്കാനേ
ആഹ് ആഹ്
പിന്നെ മഴയത്ത് നമ്മള് വെള്ളത്തിന് ബുദ്ധി ബുദ്ധിമുട്ടില്ലാ പറഞ്ഞിട്ട് കാര്യല്ല ഇണ്ടാവാൻ സാധനം ഇണ്ടവാണെങ്കി നല്ല ബുദ്ധിമു
എങ്ങനാ
മഴ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് തൈകളൊക്കെ വര്യേ ചീയും മഴ തട്ടിയാല് മഴക്കാലത്ത് നമ്മളെ പച്ചക്കറികളൊക്കെ തയ്യ് നടുംമ്പഴേ വേഗം ചീയും പറയേ മഴ തട്ടിയാലേ
ആഹ് ആഹ് വേഗം ചീയും ആഹ് മഴക്കാലത്ത് ശരിയാ ഉം
വേനല് വന്നാലും നനച്ചാലും വേഗം ഇണ്ടാവും
ആഹ് ആഹ്
മ്ഹ്
ഉം ശരിയാ ആഹ് ആഹ് പിന്നെ വേറെ എന്തെല്ലാം
വീട്ടില് സ്ഥലുണ്ടോ ഒരുപാട് സ്ഥലുണ്ടോ
എങ്ങനെ
പച്ചക്കറി നടാനൊക്കെ പച്ചക്കറി നടാനൊക്കെ സ്ഥലണ്ടോന്ന് ചോയിക്കാ
അത്യാവശ്യം സ്ഥലണ്ട് ന്ന നമ്മുടെ നമ്മട പറമ്പിൽ തന്നെ അങ്ങനെ
ആഹ് പറമ്പ് ആഹ് ആഹ് സ്ഥലം ഇണ്ടെങ്കി സ്ഥലം ഇണ്ടെങ്കില്
അതെന്നെ ആഹ് ചക്ക മാങ്ങ അങ്ങനൊക്കെ ഇണ്ടോ ങ്ങള വീട്ടില്
ആഹ് ഇവ ചക്ക ഞങ്ങള് ചെറിയ വെഡ വെഡ് വെഡ് തയ്യില്ലേ
ആഹ് ഹലോ
ചെറിയ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട്
ആഹ് ആഹ് ആഹ് ബെൽഡ് ചെയ്തിട്ട് വരുന്ന ആഹ് ആഹ് മനസ്സിലായി
അത് രണ്ട് വർഷൊക്കെ കായ്ക്കുന്നാണ് അങ്ങനത്തെ തൈയ് കുഴിച്ചു
ഉം ഉം
അതുമേ ചക്ക ഇണ്ടായില്ലോ.
അങ്ങനെ ആഹ് ആഹ് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവലുണ്ടോ സാധാ ഇതില്. മറ്റേ സാദാ മാവ് പ്ലാവ് മ്മലൊക്കെ ഉണ്ടാവുന്ന
അത്രയ്ക്കങ്ങട്ട് ടേസ്റ്റ് ഇല്ല കറി വെക്കാനൊന്നും അത്ര ടേസ്റ്റ് ഇല്ല പഴുത്താ കൊഴപ്പല്ല
ആഹ് ആഹ്.
അമ്മള് ചക്ക പുഴുത്തും ചക്കക്കൂട്ട അന്നപ്പോ രസല്ല
ആഹ് ആഹ് മറ്റേത് നല്ലേ ഇവിടെണ്ട് ച ക്കേണ്ട് മാങ്ങേണ്ട് അത് പിന്നെ ഇങ്ങനെ ബെൽഡ്യ്ത് വരുന്നല്ല
ആഹ്
ഉം ചെപ്പോ മഴ പെയ്തതോണ്ട് വെള്ളം കുടിക്കോല്ലോ
ആഹ് അഹ് ശരി ഏഹ് പിന്നെ. ഞാൻ ഇവിടെ മക്കളെ ഫോണിന് കൈ കാണിക്കാണ് ഫോൺ നെ വേണേ എല്ലാരേ
ക്കക്ക് ഫോണ് കിട്ടിയാ പിന്നെ ഒന്നും മാണ്ടല്ലോ. ഇന്റെ മോന് ഇപ്പൊ പുറത്ത് കളിക്കാനായി ഇങ്ങോട്ട് അകത്തേക്ക് കേറി വന്നാ ഓൻ തന്നെ വേണ്ടിര
ആഹ് ശനി ഞായറും ഫോൺ നോക്കാൻ തരില്ല അവര് അവർക്ക്ന്നെ വേണം
ഉം അതാണ്. ഫോൺ ഓര്ക്ക് തന്നെ വേണം ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാറില്ല അപ്പ അതുകൊണ്ട് പുറത്തു പോയി കളിക്കുന്നുണ്ട്
ആഹ് അങ്ങനെയാണങ്കി സുഖാന്ട്ടോ ഇത് ഇവരിങ്ങനെ ഫോൺ ഓ ഇത അവർക്ക് ശീലായി മൂത്തവർ നോക്കണണ്ടിട്ടേ താഴെല്ലാവർക്കും ശീലായി ഇപ്പോ
ആഹ് ആഹ്
മൂത്തവൻ എട്ട് ഏട്ടന്മാര് രണ്ടാളും ഇങ്ങനെ നോക്ണ കാണുമ്പോ നോക്കുമ്പോഴേ ചെറിയ കുട്ടികൾക്കും വേണന്ന് അറിയേ.
ആഹ് അതാണ് മ മു ഒരു ക് മൂതോർ നോക്കുമ്പോളാണല്ലോ മക്കള് ചെറിയ കുട്ടികൾക്ക് വേണംന്ന് പറയാം അന്നേരം ഓർക്ക് ഓരെരെന്താ നോക്കുന്നത് എനിക്കും വേണംന്ന് പറയും ഓര്.
ആഹ് അവര് ക അവര് ഏത് ഗെയി അവര് ഏത് ഗെയിമാ കേറ്റണേച്ചാൽ അതന്നെ മറ്റവർക്കും വേണം.
ഉം ആഹ് അതന്നാ ഇവിടുത്തെ അവസ്ഥ എന്റെ രണ്ടാമത്തെ മോനും ചെറിയ മോനും.
ഏഹ്
ഉം പിന്നെ മൂത്തത് പിന്നെ മോളായത്കൊണ്ട് ഗെയിമിലേക്കൊന്നും വല്യതില്ല.
ആഹ് എത്രലാ പഠിക്ണേ മോള്?
മോൾ എട്ടിൽ.
ആഹ് എല്ലാ ട്യൂഷനും ഉണ്ടോ?
ഇല്ല ഇല്ല ഇപ്പോ ട്യൂഷനൊന്നും ഞാൻ പറഞ്ഞയപ്പിച്ചില്ല.
ആഹ് എങ്ങൻ
ട്യൂഷന് ഇനിയിപ്പോ പത്താം ക്ലാസ്ക്കെ എത്തിയാല് ട്യൂഷനും വേണല്ലോ. ആഹ് പഠിക്കാനൊക്കെ മിടുക്കൻമാര മൂന്നാളും ആഹ് മൂന്നാളും.
ആഹ് കൊഴപ്പല്ലല്ലേ ആഹ് ഉം
ഇപ്പൊ മൂത്താള് എൻഎം മ്മ് സ് എയ്താനുള്ളപ്പോ ഇതിൽ ആണ്.
ഏഹ്.
എൻ എം എം എസിന്റെ എക്സാം ണ്ടല്ലോ അത് എഴുതാനള്ള
ആഹ് ആഹ് ആഹ് അയിശെരി.
ആഹ് ആഹ്.
അഹ് പിന്നെ എന്തൊക്കെ ഇനി വൈകുന്നേരത്ത് നാല് മണിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേ?
പലഹാരങ്ങനെ ഞാനെടക്ക് ഇണ്ടാക്കാറ്ണ്ട്. എടക്ക് പിന്നന്തെങ്കിലും ബേക്കറി ബിസ് കറ്റോ അങ്ങനെ മുറുക്കോ മിച്ചറോ അങ്ങനെന്തെങ്കിലു ഐറ്റ കൊടുക്കാറ് മ്മ് സ്കൂല് സ്കൂലള്ളതാ സാ സ്കൂല് ആ വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഒന്നും കാണിക്കാറില്ല ഞാന് ചോറ് കൊടുക്കും
ആ
അത് കഴിഞ്ഞേന് ശേഷാ പിന്നങ്ങനൊത്തൊക്കെ കാണിക്ക്യ ആഹ് മറ്റേത് കുട്ടികൾക്ക് അതന്നൊയിരിക്കല്ലോ വേണ്ടി വര്യ
ഹേ ഇവിടെ വി വിട്ടു വന്ന ആദ്യം ചായ്‌ വേണ്ട എന്ത ടി ചോയ്ക്കും എട്ട്‌ ബേക്കറി കടി എന്തേലൊക്കെണ്ടക്കാണെങ്കി അതാ വേണ്ടത് ഉം....
ആഹ് ആഹ്
ഉണ്ണിയപ്പോ നെയ്യപ്പോ അങ്ങനെക്കെ ചെറിയ എണ്ണക്കടികളെക്കെന്തെലെക്കെടാക്കും പഴംപൊരി
ആഹ് ആഹ് ആഹ് ആ പയമ്പൊരിയെക്കെ കുട്ടിയെക്കെന്തെങ്കിലും അതന്നേ എപ്പോളും പറ്റൂലാലോ പിന്നെ ഞാൻ ഏയീ പിന്നാവീല് വേവിച്ചെടുക്കുന്ന സംഭവങ്ങള്ണ്ടല്ലോ അത്ണ്ടാക്കി കൊട്ക്കാറുണ്ട്
ആ വിടെണ്ടാക്കും അട ആ അതെ ആ എങ്ങനെ ഇണ്ടാക്ക മീൻപത്തിൽ അതെങ്ങനെയ സംഭവണ്ടാക്ക്കാ ഈ മീപത്തല്
മീമ്പത്തല് ഞമ്മള് അരി അരച്ച മാവില്ലേ
ആഹ് ടൈമായിട്ടോ ന്നെശരിട്ടോ
ആഹ് ആഹ് ന്നായ്ക്കോട്ടെ